ഹലോ എന്തൊക്കെയുണ്ട് സുഖാണോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പിന്നേ സുഖം
എന്തൊക്കേണ്ട് വിശേഷ അടെ
ഓ ഒന്നു ഇല്ല പനി നമ്മുക്ക് എല്ലാർക്കും കൂടെ ഒന്ന് ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയാലോ
പിന്നെന്താ പോവാല്ലോ എന്നാന്ന് പറഞ്ഞാ മതി ഞാൻ റെഡിയാ നമ്മള് അന്ന് ഒരു പ്രാവശ്യം തീരുമാനിച്ചില്ലേ എവിടെ പോണോന്നൊക്കെ
ആഹ്
ട്ടിയില്ല
ആഹ് ശരി അങ്ങനെൊരു കാര്യ
പനിക്ക് നീ ആശുപത്രിയിലൊന്നും പോയില്ലയോ
പോകണം പനിയാ ഭയങ്കര പനി ശ്വാസം മുട്ടല് പോലൊക്കെയുണ്ട്
ആണോ ഇന്നാൾക്കത്തണക്കാവോന്ന് ശ്വാസം മുട്ടല്
എന്താന്നറിയത്തില്ല
ആഹ് വെച്ചോണ്ടിരിക്കല്ലേ വെച്ചോണ്ടിരുന്നാ ഓരോത്തർക്കൊക്കെ ഇപ്പ ഒന്നാമത് ഇപ്പോഴത്തെ പനിയും കൂട ആവത് ഒന്നാമത് ഇപ്പോ വൈറൽ ഇൻഫെക്ഷനും കൂടെ ആയത് തോണ്ട് പിന്നെ ഹോസ്പിറ്റൽല് നെറച്ചതേ ഉള്ളൂ ഇൻഫെക്ഷൻ്റെ ആൾക്കാരാണ് ഫുള്ള്
എല്ലാർക്കും പനിയാ
ആഹ് പനി പനി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മുക്കിപ്പ പേടിയാ ഓരോ ത് രോഗികൾടെ അടുത്ത് പോവാൻ തൻ മാസ്ക് ഇട്ടില്ലെങ്കി പനി ആഉആ ചെയ്യുന്നത്.
പൻസാര എടുത്തിടുന്നെ എന്തിനാ ആഹ് പിന്നെ എം ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കുന്നോ?
ഓണത്തിന് ഡ്രെസ്സൊക്കെ എടുക്കണം
എവിടെ പോയിട്ട് എടുക്കും?
ഉം ആഹ് ഏതെങ്കിലും വല്ല്യോരു മാൾല് പോയിട്ട് എടുക്കണം
ആഹ് എല്ലാർക്കും കൂടെ എടുക്കാനാണോ അതോ
ആഹ് എല്ലാർക്കും കുടെ എടുക്കാനും വേണ്ടിട്ടാ
ആഹ് ഹ
ട്ടിക്കേട്ട് മാത്രം എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ വീട്ടിൽ കൊണ്ടൊരുമ്പോ ആവ് വരെന്തായാലും വെഷമത്തോടെ നോക്കിയിരിക്ണ്. ഈ അവർക് എടുത്തില്ലല്ലോ ഒന്നും പറയണം. പിന്നെ നമുക്കത് പിന്നെ ഭയങ്കര വെഷമമായിരിക്കത്തില്ലേ അടെന്നെ എല്ലാർ കൂടെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. വീട്ടിലിടാനും വേണ്ടി ട്ടെങ്കിലു രോന്ന് എടുക്കാന്ന് വിചാരിച്ച്
ആണല്ലേ ഞേ ഞാൻ കഴിഞ്ഞോസം എടുത്ത് രണ്ടെണ്ണം
ന്തിന്റെ തിരക്കൊക്കെ
ഓഹ് തിരക്കൊന്നും ഇല്ല. കായ് ഞാൻ കഴിഞ്ഞോസം രണ്ടെണ്ണം എടുത്തായിരുന്നു.
ആണോ ആഹ്
ആഹ് നല്ല നല്ല ഡ്രസ്സ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഉം വെല കൂടുതലൊന്നു ഇല്ല വെലക്കുറവിൽ തന്നെ അത്യാവശ്യം നല്ല ഡ്രസ്സും
അതെയോ
ഏം പിന്നെ ബെർത്ത്ഡേ ആയിര്ന്ന് അപ്പൊ ഫ്രണ്ട്സാെക്കെ ഗിഫ്റ്റ് തന്ന്
ആണോ ഓഹ് ആഹ് ന്നിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ സ്റ്റാറ്റസ് ആഹ് സ് ആഹ് സ്റ്റാറ്റസിട്ടാെന്നും കണ്ടില്ലായ്ര്ന്ന്
റ്റസാെന്നും ഞാൻ അങ്ങനെ ഇടത്തൊന്നും ഇല്ല അതാ
അതെയോ
അതെ അതെ അപ്പൊ ഉം അവര് ഇതുപോലെ ഡ്രസ്സൊക്കെ എടുത്തു തന്ന് നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു പിന്നെ കേക്കൊക്കെ മുറിച്ച്
കേക്കൊക്കെ മുറിച്ചാ കൊച്ച് കുട്ടിയാ
സർപ്രൈസ് ആയിപ്പോയി ഞാൻ അറിഞ്ഞില്ല സത്യത്തി ഒരു ഹോസ്പിറ്റലില് ഇന്റർവ്യൂവിന് പോണംന്ന് പറഞ്ഞിട്ട് പോയതാ എന്നിട്ട് അവിടെ ചെന്നപ്പോ ഒണ്ട് കേക്കും കൊണ്ടൊക്കെ നിക്കുന്ന്
ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നോ
ഇല്ലില്ല ഇല്ലാ
ആഹ്
എന്നിട്ട് കൊറേ നേരം പിന്നെ അവിടെ കറങ്ങി അടിച്ച് നടന്ന് വൈകി അവളുടെ വീട്ടീന്ന് അവളുടെ ബ്രദറും അവളും കൂടാ കൊണ്ട് വിട്ടേ ഫ്രണ്ടും കൂടി
അതെയോ ആഹ് ഇപ്പം മാറി നിക്കുവൊക്കെ ചെയ്യും ഇല്ലിയോ
ഇപ്പൊ
ഇപ്പൊ കൊറച്ചൊക്കെ മാറി നിക്കുയൊക്കെ ചെയ്യും അല്ലിയോ
ആഹ്
ആഹ്
പിന്നല്ലാതെ
എന്തോ ആയി ജോലിയുടെ കാര്യങ്ങളൊക്കെ
ജോലി കാര്യം ഒക്കെ ഇങ്ങനെ നോക്കുന്ന് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ക്കെ നോക്കുന്ന പിന്നെ എന്തോ ഈ പനിയുടെ ഒക്കെ കൊണ്ടും എങ്ങോട്ടും ഇറങ്ങാനൊക്കെ ഭയങ്കര മടി
ആഹ് ഹോസ്പിറ്റലില് എന്തായാലും ഒന്ന് പോണം അത്യാവശ്യമായിട്ടും കേട്ടോ
ആഹ് പോണംന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എഴുന്നേക്കാനും ഒന്നിനും വയ്യ അതാണ് സത്യം പറഞ്ഞാ
അതെയോ ശോ അപ്പോ നല്ല പനി ആയിട്ടുണ്ടല്ലോ
ആഹ് തൊണ്ടക്കൊക്കെ ഭയങ്കര വേദന ഇപ്പ ഇപ്പ എപ്പഴും ചുക്ക് കാപ്പി മാ ത്രാ കുടിക്കുന്നേ ഇരുപത്തിനാല് മണി
ആന്നോ കൊറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വെള്ളം ചൂടാക്കി ഒന്ന് തൊണ്ടേല് പിടിച്ചു നോ ക്കാഞ്ഞേ എന്താ
ഉപ്പും മഞ്ഞളോ
ആഹ് ഉപ്പും മഞ്ഞളും കൂടെ എന്തെങ്കിലും ഒക്കെ ചെറിയ പൊട്ടലോ അല്ലെങ്കിൽ കുരു ക്കൾ എന്തങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിയേനെയാരുന്ന്
അയ്യോ മറ്റേ പനിനീർകൂർക്ക ഇല്ലേ പനി പനിക്കൂർക്ക
ആ പനി പനിക്കുർ അത് പനിക്കുറുക്ക തോരം വെക്കുന്ന സാധനം
അല്ല
ഞാ വര ഇല്ല
അല്ല അതിന് എന്തോ ഇവിടെ പനിക്കൂർക്കന്നാ പറയുന്ന അവിടക്കെ
പനിക്കുർക്ക ആ ആ ആ ആ ആ് മനസ്സിലായി മനസ്സിലായി ആ മനസ്സില
ഭയങ്കര മണള്ളെ
ആഹ് മനസ്സിലായി ഇച്ചിരി കട്ടിയള്ളല്ല ഇല്ലയേ ആഹ് ആഹ് ആഹ് ആഹ
അതും വെള്ളത്തി ഇട്ട് കുരുമുളക് ഇട്ട് കാ പ്പിപ്പൊടി ഇട്ട് ശർക്കര ഇട്ട് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ തുളസില തുളസില ഇഞ്ചി ചതച്ച എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതാ ഇപ്പൊ കുടിക്കുന്നേ ആ അതോണ്ട് നല്ല വിശ്വാസമുണ്ട് ഇന്നലെ ഉറങ്ങിയത് തന്നെ നാല മണിക്ക് എവിടെപ്പന്നെ
നാട്ടുവൈദ്യംം കൊണ്ട് നടക്കുവാണോ
ആ
ഇത്രയും ആശുപത്രികൾ നോടക്കെ കിടപ്പണ്ട് ഇ ആശുപത്രികൾ ഇവിടെ കിടന്നിട്ട് നാട്ടുപദ്യ സ്വീകരിക്കുവല്ലയോ
നാന് കരമ്പ ഇതേ അു
എ തീർച്ചയായിട്ടും വന്നിരിക്കും ആ പിന്നെ എന്താണ് വീട്ടിലാവർക്കും സുഖമാണോ
ആഹ ചേട്ടന എല്ലാരും കല്യാണൊക്കെ എന്താ വയി
കല് എല്ലാം കല്യാണം എല്ലാം നോക്കന്ന്
ആണോ ഇപ്പഴെങ്ങണോ ഉണ്ടോ കല്യാണൊക്കെ
ല്ല ഒരു നല്ല ഏജ ആയിട്ടേള്ളു
ആഹ ആ അത് മതി എത്രയും നാളും കൊറച്ചൊന്ന് സ്വന്തമായിട്ട് ഒരു കാലിലൊക്കെ നിക്കാൻ നോക്ക് എവിടെയെങ്കിലുംൊക്കെ ജോലി സംഘടിപ്പിിച്ചച്ച്
ഉം
വീട്ടിൽ നിിക്കക്കരുത് കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ നിിക്കരുത് അ്മാതി ജോലി ുവാനുള്ള തിരക്കിലായിരിക്കണം ാ എന്തോ
ജോലി കഴിഞ്ഞഞ് പോവവാണോ
ജോലി കഴിഞ്ഞ് ഞാൻ പോകുന്നു അങ്ങോട്ട് നടന്നു പോവാ
ഉം എന്തോ കഴിച്ച
ഏർ രാവിലെ കൊറച്ച് അവല് കുതിത്തത് കഴിച്ചു ചായ ചച്ചക്കപ്പ ചോറ് മീൻ വറുത്തത് വെണ്ടയ്ക്ക വെഴുക്ക്ുരട്ടി ബീടറൂട്ട് വെഴുക്ക്ുരട്ടി മീൻകറി വെല്ലാങ്ക കൂട്ടി ചോറ് ഉച്ചക്ക്പ്പം ചായയും ആ ഊന്നരക്കെ ആയപ്പോഴത്തേക്കിന് ചായയും ഇലപ്പ ഉണ്ടായിരുന്നു എലപ്പം കിട്ടി അത് കഴിിച്ചച്ച് പിന്നെ കൂടാതെ രണ്ട് ചായ എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ
അവിടെ കാക്യാാന്റീൻ ഒന്നും ഇല്ല ഇപ്പോഴും ൻീ ഉണ്ടല്ലേ
ആ ക്യാാന്റീൻ ഉണ്ട് പിന്നെ കൂടാതെ ഒരു ചായ എടുക്കാനിട്ട്രു സെപ്പറേറ്റ് സ്ഥലം വെച്ചിട്ടുണ്ട് പൈസ ഇട്ടിട്ട് ചായ എടുക്കാനും വേണ്ടിട്ട്. അവിടുന്ന് പിന്നെഇനി ഫ്രീ ആയിട്ടെ ചായ കിട്ടി. ആഹ് പൈസ ഇട്ടിട്ട് ചായ എടുക്കാ. അവ്ടെ, അവ്ടെ മറ്റേ മരുന്ന് വേടിക്കാൻ വരുന്ന ആൾക്കാർക്കേയ്
ആഹ്.
ചായ കുടിക്കാൻ അത്യാവശ്യം വേണോൻങ്കി, അവടന്ന്ച്ച് കുറ ച്ച് ചായ ടത്ത് കുടിക്കാം.
ആഹ്, ആഹ്.
തിന്ന് വേണ്ടിയിട്ട്, അവിടെ ഒരു ടീഷോപ്പ്. ചെറിയൊരു ടീഷോപ്പ്. ഒര് മെഷീൻ്റെ ചായ, മെഷീൻ ചായ. അടെ വെച്ചിട്ട്. ആഹ്, അവിടുന്ന് പിന്നെ ഒര് ഫ്രീ ചായ കിട്ടിയായിരുന്ന് അങ്ങനെ- ഇനിയിപ്പ ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തിയും കറിയും ഒണ്ടാക്കണം അത് കഴിക്കണം.
പിന്നെ സിനിമയൊക്കെ കാണുവോ സിനിമ?
സിനിമയോ ആഹ് സിനിമ- സിനിമ ഞാനിപ്പൊ അടുത്ത് കണ്ടത്. ഇത് കണ്ടായിരുന്നു ദൃശ്യം ത്രീ കണ്ട്.
അതെന്താ തീയറ്ററിൽ പോയി കണ്ടോ?
ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോ തിയേറ്ററിൽ പോയി കണ്ടാര്ന്നു. നല്ല സിനിമെക്കെയാണ് പക്ഷെ എന്നാലും വണ്ണ്. വണ്ണിന്റെ അത്രേ ആയിട്ടുള്ള ഒരോളം ഇല്ലാട്ടോ.
ഉം.
അത്രയോളം അങ്ങോട്ട് വന്നില്ല എന്ത അതിന്റെ കഥയൊക്കെ അറിയാവുന്നുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ മൂന്നാമത്തെ സിനിമ അത്ര ശരിയായില്ല.
പക്ഷെ എല്ലാരും പറയുന്നു ഭയങ്കര ഇതാന്ന് പറയുന്നു.
ആണ്. നല്ലത് എനിക്കെന്താ വലിയ നമ്മള് ഫസ്റ്റ് ആദ്യത്തെ കഥയുണ്ടല്ലോ. ഇല്ലാ- അതുകൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ കൊറച്ച് കൂടൊക്കെ നല്ലതാരുന്നു പിന്നെ ഇത് റിപ്പീറ്റ്ടിച്ച് റിപ്പീറ്റ്. തിരിച്ച് ഇങ്ങനെ പോകുമ്പം-
അവനെക്ക് കിട്ടുവോ സത്യത്തിൽ ആ ഡെഡ് ബോഡി കിട്ടുവോ?
ഇല്ല ഡെ ഡ്അറിയാം കൊ കൊന്നന്നറിയാം പ ഇവരിനി- ഇ അന്വേഷണം തുടർ അന്വേഷണം ഒക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട്. ട്ടെ ഇനി ഇനി എന്താ നാലാമത്തെ ഉണ്ടോന്ന് അറിയത്തില്ല എന്തായാലും.
ആഹ് പക്ഷെ അങ്ങനെ ശരിക്കും ഒരു കൊല നടന്നിട്ടുണ്ടെന്ന് പറയുന്ന്. അങ്ങനെ ശരിക്കും ഒരു കൊല നടന്നിട്ടുണ്ടന്ന് പറയുന്ന്-
ശരിക്കും നടന്നിട്ടുള്ളയാണെന്നോ? ആഹ് ആയിരിക്കും ഇതിനകത്താണെങ്കി. ആ അതിനെന്താണെങ്കി മോഹൻലാലിന്റെ മോടെ കല്യാണം ഒക്കെ കഴിയും കേട്ടോ. അത്. പ്ലാൻ പ്ലാനിങ്ങായിട്ടുള്ള കല്ല്യാണ മോഹൻലാലിൻ്റെ മോൾ അൻസിയ
ആഹ്
മോൾ മൂത്ത മോളുടെ അവളാണെങ്കിൽ കല്യാണം ഒന്നും കഴിക്കുന്നില്ലായിരുന്നല്ലോ ഇതുവരെെയുള്ള രണ്ട് സിനിമയ്ക്കത്തും. ദൃശ്യത്തിനത്തെ കല്യാണം കഴിക്കുന്നില്ലായിരുന്നല്ലോ? അവളില്ല പേടിച്ചു വെരണ്ടല്ലിയോ ഇപ്പ മൂന്നാമത്തേനാത്ത് മോളെ കല്യാണം കഴി കഴിക്കുന്നുണ്ട്പക്ഷേ അത് പ്ലാൻഡ് ആയിട്ടാ അതിനാത്ത്- അവൻ്റെ അച്ഛനാണെങ്കി ഈ ചെറുക്കനെ പ്ലാൻഡായിട്ട് വരു വിളിച്ചു വരുത്തി. ഇവളെ കൊല്ലാനു വേണ്ടിട്ടാരുന്നു പക്ഷേ അയിന് മുന്നേ ആഹ് അതിനത്തെ വില്ലൻ വന്നിട്ട് പോലീസുകാരും വില്ലന് അതിനെ അവരെയൊക്കെ അതിനകത്തും സസ്പെൻഡ് ചെയ്ത് അപ്പ എന്നാലും ഇവൻ വില്ലൻ റോള് തന്നാ.
മറ്റേ ഇല്ല പോലീസുകാരനോ എന്തോ അയ്യോ അവന്റെ പേരെന്തുവാ
ആ അതിനകത്ത് ഫസ്റ്റ് ഫസ്റ്റിനകത്ത ഒരു പോലീസുകാരനുണ്ടല്ലോ ഒരു ദുഷ്
ആഹ മനസ്സിലായി ഞാൻ പേര് മറന്നു പോയി അവൻ
കട്ടുന്നില്ല ആഹ് ആ പുള്ളിക്കാരൻ ആ അത് ആള് പോലീസാണ് പക്ഷേ ഇതല്ല സർവീസിലില്ല സർവീസിലില്ല സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കുക പക്ഷെ പുള്ളിക്കാരന് ഈ ഇവർഡ കുടുംബത്തോട് ഭയങ്കര വൈരാഗ്യം അങ്ങനെ ഈ പ്ലാൻഡയിട്ടുള്ള കല്യാണംഒ ഒക്കെ നടക്കുമ്പം ക്ക ഈ ചെറുക്കനെ മാറ്റിയിട്ട് ഇവളെ കൊല്ലാനും വേണ്ടിയിട്ടായിരുന്ന്
ഉം ഉം
അനക്ക പക്ഷെ കൊല്ലത്തില്ല അപ്പഴത്തേക്കിന് ഈ ഇവര് തന്നെ നായകൻ തന്നെ പുള്ളിക്കാരനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും മോള് ഇവിടെ ബെഡില് കിടക്കുന്നതായിട്ട് അപ്പോഴത്തേക്കിന് മോഹൻലാല് വന്ന് പുള്ളിയെ മാ റ്റി അങ്ങനെ എന്തുവാ മോളെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന അവസാനം അ ഈ മരിച്ച ചെറക്കന്റെ അച്ഛനോട് പറയുന്ന് എൻ്റെ മോളുടെ നേരെ എന്ത് ശല്യത്തിന് വന്നാ ഇനി വന്നാലും ഞാൻ കൊന്ന് കളയത്തേ ഉള്ളൂന്ന് പറയുന്ന്
ഉം
ആ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അയിന്റെ കഥ അതാ ഏത് സിനിമയാ ഇപ്പ അടുത്ത് കണ്ടത് വേറെ
ഞാന് ഞാന് ഒരു ഇംഗ്ലീഷ് സിനിമഒക്കെയാച്ചി കാണാണ
ആന്നോ
ഉം പിന്നെ ഞാനിപ്പൊ ഒരു തമിഴ് ഡൗൺലോഡ് ആ പിന്നില്ലാതെ പിന്നെ പിന്നെ മറ്റില്ല തമിഴ് സിനിമ ഉണ്ടല്ലോ ഇപ്പ ഇറങ്ങിയേ ഡൗൺലോഡ് ചെയ്തു പക്ഷെ കണ്ടില്ല കറുപ്പ് കണ്ട് ഞാൻ
കറുപ്പാന്നോ അടിപൊളി പടവാട്ടോ സൂപ്പർ സിനിമ